കേൾക്കുന്നുണ്ടോ ഹലോ ഹലോ ആ കേ ഓ വിശേഷം മഴയൊന്നുംല്ല ഭയങ്കര ചൂട്
ഏഹ്
മഴയൊന്നും ല്ല ഭയങ്കര ചൂട്
ആഹ് ആഹ് മഴയില്ല ഉച്ചക്ക് ഇച്ചിരി മഴ പെയ്തായിരുന്നു ഇടെ
ആ നമ്മുക്കൊന്നും മഴ പെയ്തില്ല പക്ഷെ എന്തൊരു ചൂട് ആഹ് ഇന്ന് പിന്നെ ആഹോ പിന്നെ ഫിസിയോതെറാപ്പി ഒന്നും പോയില്ലോ
പോയി പോയി
ആണോ ചെയ്തതി ഗുണ ഒണ്ടോ?
പോയതന്നെ ഇല്ലാ ആകെ മൂന്ന് മാസേ പോയോള്ളൂ.
ആഹ് എല്ലാ ദിവസോം പോണം അല്ലേ.
ഉം, ഇതുകൊണ്ട് ഇന്ന് വിളിച്ചു പറയും നാളെ ജോലിയുണ്ടെന്ന്
ഓഹ് ജോലി തുടങ്ങി അന്നേരം പിന്നെ പോകാൻ പറ്റത്തില്ലല്ലേ ഇല്ലേ
അ ആഹ്, ഞാൻ വരെ നാളെ കൂടെ പോയിട്ട് മറ്റന്ന തൊട്ട് വിളിക്കുവാന്ന് വിചാരിച്ച്
ചേച്ചി സ്ഥിരം പോവ്ന്ന കമ്പനിയിലോ ജോലി, അതെ വേറെ മാറി നിങ്ങടെ കമ്പനി ജോലി തുടങ്ങാറായല്ലേ അല്ലേ
തൊടങ്ങാൻ പതിനഞ്ചാം തീയക്കെ തുടങ്ങുവ എന്നൊക്കെ പറയുന്നു ഒന്നും അറിയാൻ വയ്യ ഇരുവായിട്ട് തുടങ്ങിയാലും ഞങ്ങക്ക് ഈ മാസം ഒടുക്കുവൊക്കെ ആവും തുടങ്ങാന്
ആഹ് നടന്ന് പോവാനുള്ള ദൂരേ ഒള്ളോ ജോലിക്ക് അതോ വണ്ടി
ആഹ് ആഹ് നടന്ന് പോകാനുള്ളതേ ഉള്ളൂ, എന്നാലും ഞാൻ ബസ്സി പോവും
ആഹ് നടക്കാൻ വയ്യല്ലേ ആഹ് ട്ടയ് പിന്നെം ഫ്രീ വണ്ടിയൊക്കെ ഉണ്ടല്ലേ
ഉം ഉം ഫ്രീ ഉണ്ട്.
തെരക്കായിരിക്കും രാവിലെയും വൈകിട്ടും
തെരക്കാ ഇവിടന്ന് കെയറമ്പം തെരക്ക് കൊറവാ, ഇവടെ അങ്ങോട്ട് ഇള്ളപ്പം
തെരക്കാ ഞാനും പോവാറുണ്ട് ആ വണ്ടില് ഉച്ചക്കൊക്കെ ഞാൻ പോന്നെ അതോണ്ട് വെല്ല്യ തെരക്കില്ല.
ആഹ്
ഉം അല്ലാതെ നമ്മുടെ വീടിന്റെ എടുത്തൂടെ എപ്പഴും വണ്ടി ഉണ്ട് നമ്മുടെ കെ എസ് ആർ ടി സിയെ ഒള്ള് ആഹ്, എന്നെന്താ നമ്മുക്ക് അത് ഇപ്പൊ എളുപ്പ. ഉം
ഇവിടന്ന് ഞങ്ങളെ അവിടന്ന് ഈ ദൂരെന്നെ ഒള്ള രാവിലെ മാത്രം, കുറച്ചു കൂടെ അങ്ങോട്ട് പോയ വണ്ടികള്
ആഹ് നമ്മുടെ മെയിൻ റോഡ് സൈഡ് മെയിൻ റോഡാണ് ഹൈവേ സൈഡാണ് ആ അതുകൊണ്ട് ട്രാൻസ്പോർട്ട് ബസ്സേ ഉള്ളൂ. ഈ വണ്ടി ഇഷ്ടം പോലെ പോവുകയും ചെയ്യും ഉം നമ്മള് പൊ ഇപ്പ മിക്ക ദിവസം അതിൽ തന്നെ പോന്നത്. കാത്തു നിക്കേണ്ടി വരത്തില്ല നമ്മള് ചെന്ന് നിൽക്കുമ്പഴെ ഇത് തന്നെ വരുന്നത്.
തന്നെ, ഏഹ്
ആഹ് ഇതിനായിട്ട് കാത്ത് നിക്കണ്ട. കൂടുതലും അത് തന്നെ
ആഹ് ശരി
ഉം നല്ല കാര്യ അത്
ആഹ് ഇന്നവരുണ്ടെന്നറിയോ
ആഹ് അത് ഇയ്യ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അവർക്കറിയാ സർക്കാരിനല്ലേ അറിയു അവര് സർക്കാര് കേറിയ- പ്പോഴേ അവര് കയറുമ്പഴേ സ്ത്രീകൾക്ക് സൗജന്യം യാത്രയെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് ഈ അഞ്ച് വർഷോം കാണുവായിരിക്കും എന്ന് വിചാരി
ഇന്നലെ പിന്നെ പ്ര പണിമുടക്കായിരുന്നല്ലോ പ്രൈവറ്റ് വണ്ടികള്
ആഹ്, കൊല്ലം ജില്ലയിലൊക്കെ പണിമുടക്കായിരുന്നു. ഇല്ല ഇല്ല നമ്മുക്ക് നമ്മുടെ ജില്ലയിലൊന്നും കൊഴപ്പമില്ലായിരുന്ന്.
ഉം ഉം
പത്രത്തിലുണ്ടായിരുന്നു കൊല്ലം ജില്ലയിൽ പണി മുടക്കന്ന്
ഉം
പിന്നെ രാത്രിയിലേക്ക് എന്താ ഫുഡ്?
രാത്രിത്തേക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കില്ല ചോറൊക്കെ തന്നെ.
ചോറൊക്കെ ഇരുപ്പൊണ്ടോ എന്താ മ മീൻ കിട്ടിയാ? നമ്മുക്ക് ഇവിടങ്ങ് നെത്തോലി മീനാ. ച ന്തേപോയിട്ടും ഇഷ്ടംപോലെ നെത്തോലി.
ഉം. എന്നും അതേ ഒള്ളോ നെത്തോലിയെ ഒള്ളോ എന്നും ഉം.
ച്ച് പിന്നെ ചാള.
ആഹ് ആഹ്.
നെയ്ച്ചാള അത് പൊരിക്കാൻ എടുക്കും.
ഉം.
ഉം.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
മീനൊക്കെ ഭയങ്കര വെല ഇപ്പൊ ട്രോളിംഗ് ആയോണ്ടേ.
ആഹ്.
ഇനി ഒരു മാസം കൂടി എങ്ങാണ്ട് ഇല്ലേ ട്രോളിങ് അല്ലേ? ആഗസ്റ്റിൽ എങ്ങാണ്ട് അല്ലേ തീരു ആഹ്. അത് അമ്പത്തിരണ്ടോ അമ്പത്തിമൂന്നോ ദിവസം എങ്ങാണ്ട.
ഉം.
ഉം. എന്തരു മീൻ കിട്ടി?
കെടാടാ.
ഓഹ് തേടു തീർന്ന് തേടിന്റെ സീസൺ ആയല്ലേ?
തേഡ് അല്ലാതെ മേടിച്ചു മിനിഞ്ഞാന്ന് മേടിച്ചായിരുന്നു. രണ്ടു ദിവസം വരെ അടുപ്പിച്ചങ്ങ് അതായിരുന്ന് ഉം.
എന്നാ. വേറെ കുഞ്ഞ് അംഗൻവാടിയിലൊക്കെ പോയി തുടങ്ങിയോ?
ആഹ് അംഗനവാടി പോന്ന്.
പോയിട്ട് വന്ന് പാട്ടൊക്കെ പാടി തരുവോ?
പാട്ടൊന്നും വലുതായിട്ട് പാടങ്ങുന്നില്ല എ എല്ലാ പാട്ടിന്റെയും രണ്ടു വരി വീതം അറിയാം. ആഹ് നല്ലവണം ആണെങ്കി എന്ത് പാടും.
ആഹ് ആഹ് അവര് കളിക്കുമ്പോൾ സ്വന്തമായിട്ടിരുന്ന് പാടും പാടി കളിക്കും അങ്ങനെ അല്ലെ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങള് ആഹ് നമ്മളൊന്ന് പാടാൻ പറഞ്ഞാൽ ഒരുപാട
പാടത്തില്ല ഉം.
ആഹ് അവര് പിന്നെ പേങ്കോച്ചുങ്ങളാണെങ്കിൽ അവര് അമ്മയും കുഞ്ഞുമൊക്കെ കളിക്കും സാറും കുട്ടിയൊക്കെ കളിക്കും. അപ്പൊ അവര് സ്വന്തമായിട്ട് പാടും ശ്രദ്ധിച്ചാ മതി. ഒരു പാവയൊക്കെ എടുത്തോണ്ട് വെച്ചിട്ട് അവരിരുന്ന് കളിപ്പിക്കുവല്ലോ അതിനെ.
ആഹ് ആഹ് ആയിന് അങ്ങനെ.
പെങ്കോച്ചുങ്ങള് അങ്ങനാ അവർക്ക് പാവയോടാ ഏറ്റവും കൂടുതൽ ഇഷ്ടം.
ഉം.
അതിനെയൊക്കെ പിടിച്ചിരുത്തിട്ട്.
ഉം.
അവര് സ്കൂളി പഠിക്കുന്ന അംഗൻവാടിയിൽ പഠിപ്പിക്കുന്ന പാട്ടുകളൊക്കെ പാടിക്കൊടുക്കും. കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ.
അംഗൻവാടി വല്ലോം പഠിപ്പിച്ചോന്ന് ഇല്ല ഒന്നും പഠിപ്പിച്ചില്ലന്ന് പറയും.
പാട്ടൊക്കെ അവരാദ്യം പഠിപ്പിക്കും പാട്ട് പാടികൊടുക്കും കഥ പറഞ്ഞു കൊടുക്കും. പിന്നെ അവിടുന്ന് ആഹാരമൊക്കെ ഉണ്ടല്ലോ കഴിച്ചോളൂവോ അവിടുത്തെ ആഹാരമൊക്കെ.
ആഹ് വാരി കുടിക്കുകാന്ന് പറയുന്നര്.
ടീച്ചറ് വാരി കൊടുക്കു അല്ലേ അല്ലേ ആയ ആണോ തന്നെ കഴിക്കാറ്.
വാരികൊടുത്തേ കഴിക്കത്തു അല്ലാതെ കഴിക്കത്തില്ലെന്ന് പറയും വീട്ടി തന്നെ വാരി കൊടുത്താ പോലും വീട്ടിൽ കഴിക്കത്തില്ല.
ആഹ് പക്ഷെ ചെല കൊച്ചങ്ങളെ വീട്ടില് കഴിച്ചില്ലേലും അംഗൻവാടി ചെന്ന് ബാക്കി കൊച്ചുങ്ങളൊക്കെ കഴിക്കുന്നത് കാണുമ്പോ അവൻ കഴിക്കും.
ഇത് അതൂല്ല. ഇത് അവര് പറയുന്ന വാരി കുടിക്കയാ
ആഹ്
അവര് പിന്നെ വാരി കൊടുക്കും. അങ്ങനേലും കുഞ്ഞുങ്ങള് കഴിക്കും
ആഹ് വീട്ടിന്ന് ആള വാരി കൊടുത്താലും അത് കഴിക്കത്തില്ല. വിടെ എല്ലാം കൊണ്ട് നടന്ന അയിനെ കൊടുപ്പിക്കുന്നത്
ആഹ് ഈ പ്രായത്തിലുള്ള കൊച്ചുങ്ങളങ്ങനെ. അതിങ്ങനെ ഉം ഞാന് എൻ്റെ മക്കള് ചെറുതായിട്ടിരിക്കുന്ന സമയത്ത് ഏഹ് ചോറ് ചെറിയ അരി വേടിച്ചിട്ട് കുക്കറിനകത്ത് നല്ല പോലെയങ്ങ് വേവിക്ക. അതിനകത്ത് വെച്ച് ക്യാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട്
ആഹ്
ഇച്ചിരി കുരുമുളക് കൂടിട്ടിട്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ച് അങ്ങ് വേവിക്ക എന്നി ടഅങ്ങ് നല്ല പോലെ കൊഴഞ്ഞ് വരികയും ചെയ്യും അതങ്ങ് കഴിക്കുമായിരുന്നു.
ആഹ്
പിന്നെ വേണോന്നുണ്ടെങ്കി ഒരു മുട്ടയും കൂടെ ചിക്കി അയിന്റെ പുറത്തോട്ട് ഒഴിക്കും.
ഉം
അതൊരുപിടിയൊക്കെ കഴിക്കും. അല്ലാതെ അവര് ആ ഈ പ്രായത്തിലൊന്നും എരിയൊന്നും കഴിക്കത്തില്ലായിരുന്നു.
ആഹ് ആഹ്
ഉം പിന്നെ ചിക്കനൊക്കെ ഉണ്ടെങ്കി ചോറ് കഴിക്കും.
ആഹ്
ന്താ
ഓഹ് തള്ള എപ്പഴും മൊട്ടയൊക്കെ എടുത്ത് കൊടുക്കുന്ന കാണാം.
എന്തേച്ചി
മരു മരുമോളെ അവളും മൊട്ടയൊക്കെ ചിക്കി ചിക്കി കൊടുക്കുന്ന കാണാം.
ആഹ് ഹാ ഹാ കൊടുക്കും അങ്ങനെ. ആഹ് ആഹ് ഇപ്പ അംഗൻവാടീല് മൊട്ട കൊടുക്കു ഒല്ലല്ലേ?
ഉം അത് ആഴ്ച ഒരു ദിവസം എങ്ങാണ്ടെയുള്ളെന്ന്.
ഓഹ്
മൊട്ടയും പാലും ഒക്കെ
ഉം പാല് ഒര് ദിവസേ ഒള്ളോ?
ഉം ഒള്ളതും പറയാ കൊച്ചിന് അറിയാവോ? കൊച്ചിനെങ്ങാട്ടും വല്ലോ അറിയാവോ കുടിച്ചോന്ന് ചോയിച്ചാ കുടിച്ചന്ന് പറയും.
ആഹ് കുടിച്ചോന്ന് ചോയ്ച്ചാ കുടിച്ചന്ന് പറയും. അത്രേഒള്ളൂ എൻ്റെ മോളാണല്ലേ പണ്ട് അംഗൻവാടി കൊണ്ടാകുന്ന സമയത്ത് വീട്ടിലൊന്നും പാല് കൊടുത്താൽ കുടിക്കത്തില്ലായിരുന്നു.
ഏഹ്
അപ്പഴ് ആഹ് അംഗൻവാടി ഇതെല്ലാം ഞങ്ങള് അവക്ക് ത് ഹോസ്പിറ്റലി പോയി ഗവണ്മെന്റ് ഹോസ്പിറ്റൽ ആയിരുന്നു അപ്പൊയ് അ അവിടന്ന് പാലൊക്കെ കൊടുക്കു അല്ലേ അവര് നമ്മള് പാല് ഹോർലിക്സ് ഇട്ട് കൊടുത്താലും പഞ്ചസാര ഇട്ട് കൊടുത്താലും നിർബന്ധിച്ച് കഴിക്കണം അപ്പഴേ ആഹ് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു അവിടെന്ന് ക്യൂ നിന്ന് പാല് കൊടുക്കുന്നെ. ആ പാലങ്ങോട്ട് കൊടുത്ത ഉടനെ ആഹ് ക്യൂല് നിന്നങ്ങ് കുടിച്ച്. അപ്പ ആൾക്കാര് പറയുന്നു അയ്യോ ആ കുഞ്ഞുമൊക്കെ പാല് കാണാതിരിക്കുന്ന കൊച്ചാ. നമ്മളിവിടെ അടിച്ചു പിടിച്ചു കൊടുത്താലും കുടിക്കാത്ത കുഞ്ഞാ അവിടെ നിന്ന് ആ പാലങ്ങ് മേടിച്ചു കുടി ച്ച്
ഉം
അങ്ങനത്ത മോളായിരുന്നു ഉം അത്
ഉം
മൂളിയപ്പാ ആഹ് ഇപ്പം വലുതായി ഇപ്പഴും പിന്നെ വലുതായൊണ്ട് ഇപ്പോ അവര് പാലൊന്നും ഇപ്പ പാലൊന്നും കുടിക്കത്തില്ല ഉം ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം പാടായിരുന്നു കുഞ്ഞുങ്ങളെ ഫുഡ് കൊടുക്കാൻ അന്ന് അയ്യത്തെല്ലാം നമ്മുടെ പറമ്പിലെല്ലാം കൊണ്ട് നടന്ന് കാക്കേം കിളിയെക്കെ കാണിച്ചും
ഉം
അങ്ങനെയൊക്കെയല്ലേ കൊടുക്കുന്നത് ഇപ്പോഴത്തെ കൊച്ചുങ്ങള് യൂട്യൂബ് നോക്കിയാ കൊടുക്കുന്നത്
അയ്ശേരി
ആഹ് കണ്ടിട്ടില്ലേ ചില അമ്മമാര് കാർട്ടൂണോക്കെ വെച്ച് കൊടുത്ത് ചോറ് തീറ്റിക്കുന്ന്
പക്ഷെ ഇവിടെ അങ്ങനെ വാക്കത്തില്ല
ആഹ്
ഇവിടെ അങ്ങനെ വെച്ച് കഴിക്കേണ്ടന്ന
ആഹ് അങ്ങനെ കഴിക്കണ്ട കാര്യം ഇല്ല ആഹ് കഴിച്ചാൽ മതി അത് പിന്നെ അത് കണ്ട് കഴിച്ചാൽ പിന്നെ അത് കണ്ടാലെ
ഉം പക്ഷെ അവളില്ലാത്തപ്പോഴേ അവള് പരീക്ഷക്ക വല്ലാം പോയിയാന്നെങ്കി ഞാൻ അത് കാണിച്ചാങ്ങ് കൊടുക്കും അന്നേരം കഴിക്കും
അന്നേരം അമ്മ വരുമ്പോം പറയത്തില്ലേ ഞങ്ങള് ആഹ് ഞങ്ങള് കാ എന്ന കാർട്ടൂൺ കണ്ടതൊന്നും പറയത്തില്ല അല്ലെ ഉം വഴക്കില്ലാതെ നിന്നോളൂവോ അമ്മ പോയാലും
ക്കില്ലാതെ നിന്നോളും ഉം ആഹാരം കഴിപ്പിക്കുന്ന പാട് ഒന്നേയുള്ളു
ആഹ് വഴക്കില്ലാതെ നിന്നോളും ആഹ് അ ആഹ് പറഞ്ഞിട്ട് പോയാൽ വഴക്കില്ല ആഹ് അമ്മ ഇന്നടുത്തു പോകുവാ മോള് കരയല്ലേന്ന് പറഞ്ഞ
ഉം ഉം ആഹ് ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വരാന്നൊക്കെ പറഞ്ഞ
ആഹ് പറഞ്ഞിട്ട് പോകും കരയല്ലേ അന്നേരം തിരക്കത്തില്ല ആഹ് ഞാ അമ്മ പോയെ ക്കുവാന്നെല്ലാം പറയും നമ്മള് പറയാതെ ഒളിച്ചിട്ടിട്ട് പോയാ സങ്കടവ
അമ്മ എക്സാമിന് പോയതാ എന്ന് പറയും
ആഹ് അതാ അറിയാം ആഹ് അമ്മ ഇരുന്ന് പഠിക്കുന്ന കാണ് മ്പഴേ ആഹ് അമ്മയും പഠിക്കുന്ന് ഞാനും പഠിക്കുന്ന് എന്ന് പറയും അമ്മയും പഠിക്ക ഞാനും പ ഠിക്കുവാന്ന് പറയും കൊച്ചുങ്ങള് ഉം കുഞ്ഞുങ്ങള് കുഞ്ഞിലെ കണ്ട് വളരുന്നതല്ലേ
ആഹ്
ഉം പിന്നെ വേറെ എന്തോ ഒണ്ട് വിശേഷങ്ങളല്ലാതെ എല്ലാവാരും സുഖമായിട്ട് ഇരിക്കുന്നോ
ആഹ് സുഖായിട്ടിരിക്കുന്നു
ശരി ചേച്ചി എന്ന വിളിക്കാം ശരി ഓക്കെ